ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട് പറയ്
ആഹ് ഒരു പോ ഒര് ഇങ്ങള് പോത്തിൻ ബിസിനസ് നടത്ത് ണ്ടാർന്നു അയ്നോന്ന് വാങ്ങാനേന്നു
ആഹ് ഞാ പോത്ത് വില്പ്പനക്കാരനാണ് എന്താ അനക്ക് വാണ്ടു
ആഹ് ഇക്ക് ഒരു നല്ല ഒരു നാല് കിന്റല് ഒക്കെ വ പോത്തിനെ വാണ്ടിന്നു
നാല് ആഹ് നാനൂറ് ആഹ് നാനു അഹ് നാല് കിന്റൽ ഇണ്ടാവാൻ സാധ്യതല്ല നോക്കണ്ടേരും ഞാനിപ്പയ് പോ എന്താ ഇപ്പ തമിഴ്നാട്ടിൽന്നൊക്കെണ് അങ്ങനെ കൊറെ. മറ്റു വിദേശ എന്താ സംസ്ഥാനങ്ങന്നാ അമ്മൾ സാധനം കൊണ്ടര്ല്ല്. അത് പോതിനെ കൊണ്ടര്ല് അപ്പൊ അഹ് കൊർച്ച് കൊറഞ്ഞ്ക്ക്ണു ഇങ്ങളെ. ന്നാ പ കയ്യിൽ എത്ര രൂപണ്ട് പൈസത്രണ്ട് അയിനൻസര്ച്ച് ഞമക്ക് ന്നോക്കാ.
ഒരൂ മൂന്ന്ലക്ഷം ന്നാല് ലക്ഷത്തിനടിയില്. കിട്ടാൻ ചാൻസ്ണ്ടോ?
മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ന്നാലു ലക്ഷത്തിന് അഹ് ണ്ടാവും. അതൊക്കെ ന്നമക്ക് ന്നോക്കയ് കാരണം ഇപ്പോ ഞമ്മള് ഫാമ് റെഡി ആയിക്കൊണ്ടിരിക്കാണ്. എഹ് ഇല്ലാ വീട് റെഡിയായിക്കൊണ്ടിരിക്കാണ് അപ്പൊ അയ്ക്ക്. കൊർച്ച് അർക്കണ്ട് ഇഞ്ഞിപ്പോ അപ്പൊ അറക്കിട്ട് പിന്നെ ന്നോക്കാൻ പറ്റൊള്ളു. എന്നകക്കിനാണ് ദിവസം പറയെ?
ഞങ്ങരു ഒരു. രണ്ടാഴ്ച്ചന്റെ ഉള്ളിൽ വാണം.
ആഹ് അതെന്തിനാണ്?
ഞങ്ങക്ക്ഹ് ഒരു കല്യാണത്തിന് അർക്കാൻ വേണ്ടിയായിര്ന്നു.
ആഹ് കല്യാണത്തിന്ലെ ആഹ് ആഹ് അയിനപ്പോ ആഹ് അപ്പൊ. ഇണ്ട് മുന്നൂറ് കിലോനോ ഒക്കെ വാണ്ട്യരുംല്ലേ. നൂറ് ന്നാന്നൂറ് കിന്റാലല്ലേ വാണ്ടെ
അത്ര കിന്റല് വാണ്ട്യരും.
ആഹ് ആഹ് ആഹ് അതെ എന്താ ഇത് ഇങ്ങനെ എന്താപ്പൊ. പോത്ത് മൂരി എന്താ കാളാ അങ്ങനെ കൊറെ ഇതാൾണ്ട് ഇങ്ങക്കേതാ വാണ്ടെ അയില്.
ഞങ്ങക്ക് ഒരു മുട്ടനിം കൊർച്ച് വാണം കൊർച്ച് പോത്തിനിം വാണം. അങ്ങനെ വാണ്ടെ ഉദ്ദേശിക്കണേ കൊർച്ച് മുട്ടന് വാണം കൊർച്ച് പോത്തിനിം വാണം.
ആഹ് ഞാനെ ഇപ്പ ഞങ്ങള് എന്താ. കൊർച്ച് വിദേശത്ത്ന്ന് കൊർച്ച് മറ്റ് സംസ്ഥാനങ്ങൾ അർക്കലാണ് അപ്പൊ അങ്ങനെ. എന്താ അപ്പൊ മുന്നോരീസർക്കിയപ്പോ കൊർച്ച് പ്രശ്ണങ്ങളൊക്കെ വന്ന്ട്ട്. പിന്നെ ഔട്ന്ന് കിട്ട്ണില്ല പിന്ന ഔട്ന്നോല് തെര്നില്ല അപ്പൊ പിന്നെ. ഇപ്പോ പിന്നെ ഞങ്ങള് ഇപ്പോ ഇപ്പോ നല്ലൊരു സ്ഥലം തിരഞ്ഞോണ്ടിരിക്കാണ് ഓഫാവര്ത്ണ്ട് നിങ്ങള് പറഞ്ഞെ എന്താ നിങ്ങ്ള് പറഞ്ഞകാര്യ അനുസരിച്ച് നോക്കുമ്പോ അതിനനുസരിച്ച് ഉള്ളത് ഞങ്ങളെടുത്തുണ്ട് ഏഹ് പിന്നെ ഏഹ് വെല അതിന് മൂന്ന് ന്നരയാന്ന് ചോദിക്കണേ മൂന്ന് ലക്ഷ ചോദിക്കണേ മൂനേ മൂനേ അയ്മ്പത് കൊറക്കാ നമുക്കു വേണെങ്കി കൊഴപ്പോന്നില്ല
ഇപ്പ എത്ര കിന്റെലിനാ മൂനേ അമ്പത്
ആഹ് നിങ്ങള് നിങ്ങള് പറഞ്ഞ തന്നെ നാല്കിന്റെല് അല്ലെങ്കി രണ്ട് മൂന്ന് കിന്റെല് ലാൻസ് ചേഞ്ചുണ്ടാകും
ആഹ് കിന്റെലിന് കൂ നിങ്ങക്ക് എത്രേ എന്നേക്കെത്തിച്ചരാൻ കഴിയാ രണ്ടാഴച്ചക്കുള്ളിൽ എത്തിരിച്ചാൻ കഴിയോ
രണ്ടാഴ്ചേന്റെ ആഹ് നോക്ക രണ്ടാഴ്ചന്റേം ഉം ആഹ് രണ്ടാഴ്ചക്കുള്ളിലക്കെ എത്തിക്കാ പ്രശ്നോന്നുല്ല കാരണം എന്താ അവിടെ എത്തിക്കും അവിടക്കെ ഒക്ക റെഡിയാക്കിക്കുണു ഒക്കെ ഞങ്ങള് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ അവിടുന്ന് കൊടുന്നിട്ട് ഇവിട ഓലെ ഓല്ക്ക് ഇത് വേണ്ടേ എന്താ തൗത്തു വേണ്ടേ അപ്പൊ അത് റെഡിയാക്കിട്ടില്ല അപ്പോ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുവ കാരണം ഇപ്പോ എന്താ അതിനുള്ള കല്ലും ഏഹ് റിസ് സ്ഥലോന്നും റെഡിയായിട്ടില്ല ഏഹ് സ്ഥലത്തിന് മുന്നേ ഇനി വിളിച്ചിട്ട് വേണം ഞാൻ നല്ലൊരു സ്ഥലം റെഡിയാക്കിട്ട് ഏഹ് എന്താ തയ്യാറാക്കീട്ട്. പിന്നെ നമ്മുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളു. ഔട്ന്ന് ആദ്യം അവര്ക്ക് തൊയ്ത്തൊക്കെ ഇണ്ടാക്കണം. ഇന്നാലും ഇങ്ങക്ക്ല്ലെ എത്തിക്കും. ഏഹ് ഇങ്ങാന് പ്രശ് ഞങ്ങക്കൊന്നും മാണ്ട. ഏഹ്. പിന്നെ വേറെന്തേലും ഇങ്ങക്ക് ഇണ്ടോ.
അതോടൊത്തുള്ളെ അറു വരെ കൊടുക്കുന്നുണ്ടോ.
ആഹ്. അറുവാരും ഉണ്ട്. അറുവാര് ഓൽക്ക് ഇപ്പോ അന്നെക്ക്ക്കിന് നോക്കണ്ട്യേരും. കാരണം ഇപ്പോ കൊറേ അങ്ങന എന്താ ദിവസാകുമ്പത്തേന് കൊറേ വേറിം എന്താ തൊഴില് ഇണ്ടോൽക്ക്. അപ്പോ ഓലോട് ചോയ്ച്ചിട്ടേ പറ്റൊള്ളൂ. ഏഹ് പിന്ന ഓല് ക്ക് വേറെ. അപ്പോ ഓലെ പൈസിം പാടെ ഇതിനൊപ്പം തര്വായ്ക്കാരം. അപ്പൊ പിന്നെ അയ്നൻസരിച്ച് കൂടും. ആഹ് ആഹ്. കാര് ണെ. ഇപ്പൊ ഈ എന്താ കൂത്തുണ്ടാക്കാൻ പറ്റിയ സാനങ്ങളും അയ്ന്ല്ലെ കല്ലേളും. ഏഹ്. അയ്നൊക്കെ നല്ല വെലേണ്. അപ്പൊ അങ്ങള് കൊറയിണ്ടോ കൊറയിണ്ടോ നോക്കിട്ട് നിക്കാണ്.
ആഹ്. അതെ.
ഇങ്ങക്ക് ഇന്നെ എത്തിക്കരാവശ്യല്ല. ഇങ്ങക്ക് ഇന്നെ ഒറ്റക്കാ ഞങ്ങള് എത്തിക്കാ
അങ്ങള് പരമാവധി ഇങ്ങനെ കുറ്റ്യോ ചൗട്ടി പൊട്ടിച്ച് കാണ്ട് പൈസ കൊറക്കാൻ നോക്കി.
ആഹ്. ആഹ്. അങ്ങനെ കൊറക്കാൻ നോക്കാം. പ്രെശ്നൊന്നുല്ല. പിന്നെ വേറെ എന്തേലും ഇതുണ്ടോ ഇങ്ങക്ക്. സ്ഥലത്തിന്റെ ആവശ്യം അങ്ങനെ ഞാൻ സ്ഥല കച്ചോടം ചെയ്യ്ണ്ട് അവര് പിന്നെ വീട്. ഏഹ്. എന്തെങ്കിലും ആവശ്യോണ്ടോ ഇങ്ങൾക്ക്.
ഇങ്ങൾത് ഇപ്പോ പോത്തല്ലാതെ വളർത്താൻ പറ്റുന്ന പശുക്കള് ഇണ്ടാവ്വൊ.
ആഹ്. വളർത്താൻ പറ്റ്ണ. ഇപ്പൊ രണ്ട് മൂന്നണ്ണത്തിന് പള്ളീല്ണ്ട്. ഏഹ് പശുക്കള്. അപ്പൊ ഇഞ്ഞ് അവര് എന്താ പെറ്റ്ട്ട് നോക്കെണ്ട്യേരും. ഏഹ് കുട്ടികൾക്ക് വളർത്താനാകുമ്പോ കുട്ട്യേളെ ഇതാ ക്ക്ണ നല്ലത്. കൊറച്ചൊക്കെ ഒരു എന്താ വൽതായത്. അതാണ് ഏറ്റവും ഉചിതമായത്.
ആഹ്. അധികും നോ വളത് ത്തണന്ന് ഇണ്ടായിരുന്നു. ഇപ്പൊ കൊറച്ച് രണ്ട് മൂന്ന് പശുക്കളൊക്കെ വാങ്ങി വളർത്തി ഒരു പാലിന്റെ ഹ ഏഹ് വില്പ്പന നടത്തണംന്നുണ്ടായിരുന്നു.
ആഹ്. അങ്ങനെയാണെ അതൊക്കെ ഒന്ന് ആദ്യം അതിനെ കുറിച്ച് പഠിക്കണം. ഇങ്ങനൊര് ആഹ് പാലന്റെ എന്താ കച്ചോടം തൊടങ്ങണെങ്കില്, അതിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കണം. അത് നമ്മള് എന്താ രണ്ട് മൂന്ന്. എന്താ പശൂനെ വേട്ച്ച്ങ്ങാണ്ട് എന്താ തോത്ത് ഇണ്ടാക്കി അയ്ക്ക് തിന്നാ കൊടുത്ത മാത്രം പോരാ. അയ്ന് എന്തൊക്കെ ഭക്ഷണ അയ്ന് കൊട്ക്കണ്ടത്. എന്താ അയ്ന് വാണ്ടത്. എന്തെല്ലാം ചികിത്സകള് അവൻ ചെയ്യണം. ഏഹ്. അങ്ങനെ കൊറേ കാര്യങ്ങള് ഇണ്ട്. പഠിക്കാണ്ട്. ഇന്നാലേ നമ്മക്ക് എന്താ ഒര് എന്താ ഒര് പാലിനെ കഷ്ട്ട നടത്താൻ പ റ്റൊള്ളു. ഏ. ഇങ്ങക്ക് ഇങ്ങള് പറഞ്ഞ തിരിച്ച് നോക്ക്മ്പം അമക്ക് ഇണ്ട് എഹ്. പശുക്കളൊക്കെ ഇണ്ട്. എന്താ ഇതിനിപ്പോ എന്താ വയറ്റിലാണ്. അപ്പൊ അത് അയ്ന്റെ എന്താ പേറല് കയ്ഞ്ഞാ അമ്മക്ക് വാണെയ് എന്താ ഒരു മാസത്തിനുള്ളില്, അയ്ന് ശേഷം ഒരു മാസത്തിനുള്ളില് നമ്മക്ക് തര പ്രശ്നൊന്നുല്ല. ഏഹ്.
അയ്ന് ഇങ്ങക്ക് അയ്നെപ്പറ്റി കാര്യങ്ങള് ഞങ്ങക്ക് കൂട്തല് പറഞ്ഞ് തെരാൻ കയ്യോ. അതായത് ഞങ്ങക്ക് എങ്ങനെ പോവും ബിസിനസ് അതിന്റെ വിൽപ്പന എങ്ങനെ നടത്തണ്ടെ. എങ്ങനെ പാല് കൊട്ക്ക്ന്ന് എന്താ പൈസ എങ്ങനെ കൊട്ക്കണ്ടെ. എങ്ങനെ അതിനെ നോക്കണ്ടെ പരിപാലിക്കെണ്ടേ. അതൊക്കെ കാര്യങ്ങളൊക്കെ
ആ അത് ആ അഹ് ഈ ഒര് എന്ത എന്താ കൊറച്ച് അന്ന് കൊണ്ട് സാധിക്കൂല കൊർച്ച് നല്ലോ വിശദമായിട്ട് അതിലേക്ക് ആയ ത്തില് എറങ്ങി പഠിക്കേണ്ട കാര്യാണ് എന്നാ തന്നെ നമ്മളിപ്പോ ഒര് എന്താ ഒര് പശുനെ വെടിക്കാണ് തന്നെ നമ്മക്ക്പ്പോ ബിസിനസ് നടത്താന് ആ ഒരു പശുപാത്രം പോരാ ഏ ഒരു പശു രണ്ട് മൂന്ന് പ പശു കൊണ്ട് ഒന്നും ആവൂല കാരണം ഒരു പശുന്റെട്ത്ത്ന്ന് ഇപ്പോ പത്തോ എന്താ പതിനഞ്ച് ലിറ്ററെക്കെയാ ഒരു ദിവസം കിട്ടോള്ളൂ ഏ അങ്ങനെ പത്ത് പയ്നഞ്ച് ലിറ്റർ കൊണ്ട് ഇപ്പൊ ഒന്നും നടക്കൂലലോ അപ്പൊ അയിന് വാണ്ട എന്താ മര്ന്ന്കളും എന്താ അയ്ന് വാണ്ട തീറ്റകളൊക്കെ കറക്റ്റ് കൊട്ത്ത് കയ്ഞ്ഞാല് നമ്മക്കന്താ ഒരു ഇപ്പ ഇരുവത് ഇരവത്തിരണ്ട് ലിറ്ററൊക്കെ അതി ഇരുവത്തിരണ്ട് എന്താ കുപ്പി വരെ നമ്മക്ക് കിട്ടും ഏ അപ്പൊ എന്താ ഇഞ്ഞ്പ്പൊ രണ്ട് പശു നേരത്തെ ഉണ്ട് അതി പ്രശ്നോന്നുല്ല ഏഹ്
പിന്നെ വേറെ വീടോ അങ്ങനെ മറ്റു എന്തെങ്കിലും വാണോ ഇങ്ങനെ പർഞ്ഞോളീം
ആ വീട് ഞങ്ങള് നോക്ക്ണില്ല സ്ഥലങ്ങള് എങ്ങെനെയാണ്? ഞങ്ങക്ക് ട്ടറഫ് ഒരു കളിസ്ഥലം പണിയാനുള്ള ഒരു ചിന്ത ഇണ്ടാര്ന്നു പ്പൊ അയ്‌ന് പറ്റിയ സ്ഥലങ്ങള് എവടെലും ഉണ്ടോ
അഹ് എവടെണ് നിങ്ങള് വിദ്യാൽത്തിയാണോ പാ പണിയ്ണ് അതോ വീട്ടിലാ അതൊ നമ്മള് വിദ്യാലയത്തില് എന്താ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിങ്ങാണ്ട് ഇണ്ട്ന്ന് പറഞ്ഞിന്നു
ആഹ് വിദ്യൽത്തി വിദ്യാലയത്തിലല്ലാ ഞ ത്തോ മറ്റു ആളുകൾക്ക് പ കൊടുക്കാൻ വേണ്ടിയാണ്
ആ അതിനിപ്പോ അങ്ങനെ ആമ്പോ നമ്മക്ക് എന്താ വയ്യ്ടെ അറ്റത്ത് സൈടില് എന്താ ഒരു ഭാഗത്തായിട്ട് ഇണ്ടാവ്ണ ഏറ്റവും നല്ലത് ഏ അയ്ൻ്റെ വല്യ വല്യ റോഡിന്റോക്കെ എന്താ വയ്യ്ടൊക്കെ എന്താ അറ്റത്തായ് ഇണ്ടാവ്ണ ഏറ്റവും നല്ലത് അപ്പൊ ഇണ്ട് അമ്മള് അമ്മൾട്ത്തോരു സ്ഥലം അങ്ങനത്തെരു സ്ഥലം ഇണ്ട് ഏഹ് ഇഞ്ഞിപ്പോ അത് വാണങ്കി നോക്കാ പ്രശ്നൊന്നുല്ല
ഈ എങ്ങനെ ഹൈവേന്റെ അടുത്താണോ അതോ ആൾക്കാ ആളുകള് കൂ കൂട്തല് കടകളുളള സ്ഥലത്താണോ അത് ഇള്ളത്
ആ അതെ അതെ കടകളുള്ള സ്ഥലത്തന്നെയാണ് പ്രശ്നോന്നുല്ലാ അയ്ന്സരിച്ച് അയ്ന്റെ അയ്ന്റെ പൈസ കൊറച്ച് കൂടും കാരണം ഇപ്പോ ഒരു സെന്റിനൊക്കെ എന്താ ഒരു കൊർച്ചൊക്കെ ഒര് വിസ്താരം നല്ല കൂടുതല് ഇല്ലേന് എന്താ ഏറ്റും കൊറഞ്ഞത് എന്താ പയ്നഞ്ച് ലക്ഷം അത്പോലെ തന്നെ പത്ത് ലക്ഷം രൂപൊക്കെ തന്നെയാണ് അപ്പോ ഒര് പ്പൊ ഒര് ടറഫ് ഒര് കളിക്ക്ണ സ്ഥലം ക്കെ ഇപ്പൊ കളിക്കണ സ്ഥലം നമ്മള് തയ്യാറാക്കണങ്കില് ഒരു അങ്ങനത്തെരു എന്താ ആറോ ഏഴോ ഒക്കെ വേണ്ടി വരും
ആഹ് ഞാനും ഒരുപ്പോ ഏഴ് ആൾക്കാര് ഒര് ടീമില് കളിക്കുന്ന ഒരു സ്ഥൽ കളിന്റെ ഒക്കെ കളിക്കുന്ന സ്ഥലാണ് ഞാൻ കരുതുന്നത്
ആഹ് അത് നമുക്ക് വേണങ്കിൽ നോക്കാം അത് കുഴപ്പൊന്നല്ല പിന്നെ ഇങ്ങളെ ആ പോത്തിന്റെ കാര്യല്ലേ അത് എന്താ ഇങ്ങള് ഇങ്ങള് എന്നാ എത്തിക്കേണ്ടത് ഒരു ദിവസം ക ദിവസെ ദിവസം വന്ന അപ്പൊത്തിന്നെ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് മുന്നേ തയ്യാറെടുക്കായിരുന്നു
അത് അടു ത്താ ഇപ്പൊ ഈ മാസം അവസാനത്തെ ഏയ് ശനിയാഴ്ചയായിട്ട് എനിക്ക് എത്തിക്കാം വെഴ്ക്കോ
ആഹ് അത് നമ്മക്ക് വാണങ്കി നോക്കാം പ്രശ്നൊന്നുല്ല ഏഹ് അതൊക്കെ ആലോയിക്കാൻ പറ്റണ കാര്യാണ് പിന്നെ അത് ഞാൻ അന്വേ പൈസന്റെ കാര്യം അത് അപ്പ തന്നാലും മതി ആ കറക്റ്റ് സമയത്ത് തന്നാലും മതി ആദ്യ കൊറച്ച് പൈസ അങ്ങനെ തെരണ്ടേ ആവശ്യല്ലല്ലോ
ആദ്യം കുറച്ച് പൈസ അങ്ങനെ തരേണ്ട ആവശ്യ ഇല്ലല്ലോ
ഇല്ല ഇല്ല അങ്ങനതരേണ്ട ആവശ്യം ഒന്നുല്ല
ഒക്കപ്പാടെ ലാസ്റ്റ് ഒപ്പം തന്നാ മതില്ലേ
ആഹ് ഒപ്പ അവസാനം ഒപ്പ ഒപ്പം നന്നാൽ മതി അത് പ്രശ്നൊന്നുല്ല ഏഹ് കാരണം ഇപ്പൊ ഞാന് നാട്ട ട്ടിലില്ല ഞാൻ കൊറച്ച് വിദേശത്താണ് അപ്പൊ എന്താ ഇങ്ങള് ഈ പോത്തിന്റെ കാര്യം അങ്ങനെ ആയാം കൊറച്ച് മുന്നെ പറഞ്ഞില്ലേ ക്ക് പോത്തുണ്ടന്ന് അപ്പൊ അതും അയ്നെ നോക്കാൻ വേണ്ടീങ്ങാണ് പോന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റിയ പോത്തിനെ ഇവിടെ കണ്ടപ്പോ അത് ഇങ്ങക്ക് തരാന്ന് കരുതി
ആഹ് ശരി ശരി
അപ്പൊ എന്താ ചെയ്യണ ഇനി
ഓഹ് ഇങ്ങക്ക് ഇപ്പോ എത്തിക്കാൻ കഴിയണ സമയത്ത് ഇപ്പൊ ഇങ്ങള് അർക്കാനുള്ള ആൾക്കാരിം പോത്തിന് എത്തിക്കാനും പറയണ ടീമുകൾ പറയും അന്നൊക്കെ നമുക്ക് റെഡിയാക്കാം
ആഹ് അത് റെഡിയാക്കാ പിന്നെ നിങ്ങളെ അടുത്ത് ആർക്കേലും വേണോ നിങ്ങ അടുത്ത് താമസിക്കുന്ന ആർക്കേലും വാണോ
അത് ആഹ് ഞങ്ങള് അന്വേഷിച്ചിട്ട് പറയാപ്പോ
ക്കൗണ്ടും തരാം
ഒരനക്കം വരാൻ ചാൻസ് ഉണ്ട് ഞങ്ങളുടെ കു ഒരു കുടുംബത്തെ കുറച്ച് ആൾക്കാര്ടെ കല്യാണം വരാൻ ചാൻസ് ഉണ്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ടൈമ് നിങ്ങൾക്ക് ഒപ്പിച്ച് ഇങ്ങ നിങ്ങൾക്ക് ഞങ്ങള് ഞാൻ ഒപ്പിച്ച് തരാം
ആഹ് അങ്ങനെ ഒപ്പിച്ച് താരാണെങ്കി നമുക്ക് കുറച്ചൊക്കെ ഇങ്ങക്ക് കുറച്ചു തരാൻ പറ്റും ഏഹ് ആ വിലയിൽ കൊറച്ചു തരാൻ പറ്റും അപ്പൊ പിന്നെ എന്താ ഞാൻ നിങ്ങൾക്ക് പിന്നെ വിളിക്കാം ഏഹ് ഇങ്ങള് പറഞ്ഞ അഹ് എന്താ അനുസരിച്ചുള്ള ഒരു പോത്തിനെ കിട്ടിയാ ഞാൻ വിളിക്കാ ന്നാ ഓക്കെ ശരി
ന്നാ ഓക്കെ